പറ
ആ എന്നിട്ട് പിന്നെ ഇതന്നെയ എനിക്ക് അപ്പൊ ഇക്ക ഇക്ക എന്താണ് ഫുഡ് ഒക്കെ കഴിക്കാൻ വരുമ്പോ നമ്മുടെ ഇവിടത്തെ മൂന്നര മൂന്നേ മുക്കാല് ആവും. അപ്പൊ കുട്ടികളെ മൂന്നര ആവും അപ്പൊ സിലബസ് അവർക്ക് ഒറ്റക്കള്ള കൊ അല്ലെങ്കി നിങ്ങള് എളാമാന്റെ മോള്അങ്ങനെണ്ടാവും ഇവിടെ ഇക്ക വിളിക്കുമ്പോ എന്റെ പോ ള് അടിയ്രിക്കുംഅയ്യോ ക്കൊ റസ്റ്റ്ന്ന് പറിണത് ഇല്ലാ തി അയ്യോ റൊമ്മാതി എന്താ പറയാ അമ്മാതിരിയ്‌ട്ടുള്ളരു അടി പറയ പറയാ ചെറ് തൊ കുട്ടിന്റെ രുതു സത്യത്തിൽ റിയും അയ്യോ
ഫ്രണ്ടി നെ അവളെ വിളിക്കുമ്പോഴും ഇത് തന്നെ എപ്പം വിളിച്ചാലും ബാക്ക്ഗ്രൗണ്ടിൽ വെൽ വൻ അടിനട രികേ അവൾ അവസാനം ടി ഞ് നിന്നെങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞട്ട് വെച്ച് കയിഞ്ഞാ പിന്നെ കാണൂലാ പിന്നെ ഞാൻ ചോയ്ക്കും എന്താടീവിളിക്കാഞ്ഞേ ചോയിക്കുമ്പോ ഇവിടത്തെ യുദ്ധം ഒന്ന് കഴിഞ്ഞിട്ട് വേണ്ടേ അവൻ സൈക്കിളൊ കെയറുമ്പോ ഇവന് സൈക്കിള് ചൗട്ടണം അവ പടം വരയ്ക്കുന്ന പേന തന്നെ അവന് വേണം
അപ്പൊ ഞാനില്ലേ ഇങ്ങനെ എടക്കുമ്പോ ഞാൻ എന്തൊരു സാധനം നമ്മൾ വാങ്ങാണെങ്കിൽ ഒരേപോലത്തെ വാങ്ങാന്റെ പണ്ടൊക്കെ ന്റെ ഉമ്മ കേ പറയുന്നേ കേൾക്കണ്ട് പെൺകുട്ടിയോൾക്കാണ് ഒര് മാല വാങ്ങ്യ ഇതേ പോലെ ഒര് മാല ഹെർബ്ന്റ് വാങ്ങിയ ഹെ ർബന്റ് ഇങ്ങനെ പറി ണേക്ക് ഇവിടെ തല തിര്ച്ചത് ആൺകുട്ടിയേൾക്ക് ഇപ്പൊ ഇവനിക്കാണ് ഷൂ നിർ എന്താ സ്കൂൾക്ക് യേ അപ്പോത്തിന്നും അമ്മ എല്ലാ മ ക്ക ളുംആ എല്ലാ കുട്ടികളും മ്പോൾ കേ ജി കുട്ടിക്ക് എത്രയും കുഞ്ഞു മക്കളല്ലേ അപ്പൊ ഈ ടീച്ചർ കെട്ടിക്കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് ഓ ചിലത് ണ്ടാപറഞ്ഞു ആ ശരി ന്നാ ഒട്ടിക്ക എന്നാ വാങ്ങിക്കാവണ്ട് പോകുമ്പോ ഇതെ എനിക്ക് ഒട്ടിക്കണത് കിട്ടിയില്ല ഞാൻ എന്താ ചെയ്യണ്ടത് ന്ന് പിന്നെ നമ്മ കുറച്ച് ച്ച് വലുതല്ലേ നീ സ്വയം കെട്ടാൻ പഠിച്ചതല്ലേ അത് വെറുതെ തെ അയ്ന് ങ്ങനെ ഞാനെന്താചെയ്യാ പറിം ഇപ ന്ന് നീ അന നീ പഠിക്കാണ് അവൻ ചെറിയ കുട്ടിയാണ് നീ അങ്ങനെയല്ലല്ലന്നൊക്കെ പറ
പറഞ്ഞാ കേക്കൂലാ ഞാനതാ അവളോട് പറിമ്പോൾ അവള് പറയുംനിനക്കല്ലേ എനിക്ക് ഞാൻ പ്രെഗ്നന്റ് ആരുന്നപ്പോ ഞാൻ പറയുന്നാ ആൺകുട്ടി യായാ മതിയാർന്ന് അങ്ങനെ വിചാരിച്ചിരിക്ക അവളപ്പ ഇവിടെത്തെ ഇവിടെത്തെ ബഹളം കേക്കുമ്പോ അവള് പ നിനക്കല്ലേ ആൺകുട്ടി വേണ്ടത് കണ്ടു പഠിച്ചോ അതിലും നല്ലത് പെൺകുട്ടി ത ന്നേണ് കണ്ടുപഠിച്ചന്ന് പറയും ആര ആരും മോശല്ല ഇപ്പൊ ഇപ്പ എല്ലാവർക്കും വാശിയാണ്
ഉ
കുട്ടികൾക്കെല്ലാം വാശി ഇടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവ വിചാരിക്കുന്ന നട ത്തണം
ഞാന ഇവിടെ ഓ ഓ ഇവിടെ മത്സരാണ് സാധനം എടുത്താ അയന്തയ്ക്കാ കൊടുത്ത് എനിക്ക എന്താ തന്നില്ല അങ്ങനെ ഇങ്ങനെ അതിൽ വേറെ പെൺകുട്ടി പീകരിച്ചിലായിരിക്കും
ഹം ഇപ്പോഴത്തെ കുട്ടികൾ അതാ പെൺകുട്ട്യാ യാ ആൺകുട്ടിയാലോ വാഷ്ട കാര്യത്തില് ഒരു കോംപ്രമൈസ ഇല്ല വാശി പിടി ചറ്റിൻ്റെ ആശ ഞങ്ങള് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോ നല്ല ചോക്ലേറ്റ് റ്റോ വല്ലം കണ്ട കഴിഞ്ഞാ പിന്നെ ദൈവമേ അവിടെ നിന്ന് അലറി വിളിക്കും
ഇക്ക പറ ഇവന്മാര്നെ ന്നു ലുലുമാളിൽക് ഒയ്‌വ് ഇക്ക പറയു ഇവന്മാരെന്നും ലുലുമാളിക് കൊണ്ടോവാൻ പാടില്ല പറിം
ആ പറേ ആൾക്കാരും കേക്ക നമ്മള് നാണംകെട്ട് അല്ലാണ്ടാകും ഞാൻ അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് അത് വാരി എടുത്ത അ ഇത്ര യും വാങ്ങിട്ട് വരണ്ടി വന്നിട്ടുണ്ട് കാരണം ആൾക്കാര് നോക്കിനിക്കല്ലേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല്ല അങ്ങനെ വാങ്ങ ആ വാശി പിടച്ച് കഴിഞ്ഞാ പിന്നെ വാശിയാണ് ഇപ്പഴത്തെ കുട്ടികള് പിന്നെ ഒരാള ആയത കൊണ്ട് പിന്നെ കൊഴപ്പില്ല ഒരാളെ നോക്കി സഹിച്ചാ മതി രണ്ടു പേരൊക്കെ അടി കൂടിക്കഴിഞ്ഞാ പിന്നെ അതിടക്ക് പെട്ടു പോകും എന്താല്ലേ ഒരു ബാഹളാന്നല്ലേ വീട്ടില് എപ്പഴും
വേറെല്ല ഇവിടെ ഉമ്മ ഒക്കെ തള്ള കുട്ടിക തീബാ
ആ ഇവിടെ ആര ഇല്ല ഇവിടെ ഇപ്പൊ ഉറക്ക ആയത കൊണ്ട് സമാധാനം ഉണ്ട് എണീറ്റ് കഴിഞ്ഞാ എന്തെങ്കിലും വെച്ച് കൊടുക്കണം ഇപ്പൊ ഫോണ് കടന്ന് പിടിക്കും അതാണരു പ്രശ്നം ഫോൺ ഇടക്കൊക്കെ ഞാനിങ്ങനെ ബിസി ആയിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഫോൺ വെ വ കൊടുത്തിട്ടുണ്ട് രണ്ടണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ അത് കാരണം പക്കാ ഫോൺ കാണുമ്പോഴത്തേക്കും ഫോൺ പിടിക്കും
ആ ആ ഫോണില് പോള് കൊടുത്ത പോള് കടിക്കുക ചെയ്യണത് ഉം
ഉം ഹ അത് കുഞ്ഞു കുട്ടല്ലേ ആ
പക്ഷെ അതാ നല്ലത് മൂത്ത കൂട്ടി ഭയങ്കര പൊട്ടിത്തെറുപ്പായിരുന്നു മൂത്ത കുട്ടി നല്ല പൊട്ടി തർപ്പമായിരുന്നു അപ്പൊ ഞാൻ ഫോൺ കൊടുത്ത് സെറ്റ ആക്കി അതിനും വേരെ മൂത്തവൻ രണ്ടാമത്തവനെ ശീലിപ്പിച്ചു
ഫോൺ കണ്ട കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് കൊച്ചിന് ഞാനിപ്പോ ഫോൺ കൊടുക്കുന്നത കഴിഞ്ഞാ ആരെങ്കിലും പറ കൊടുക്കരു ഞങ്ങ എന്റെ ഒരു ഫ്രണ്ടിന്റെ കൊച്ച അപലണ്ട് അതിനെ അവര് കുഞ്ഞില തൊട്ടേ ഫുഡ് കഴിക്കൻ തുടങ്ങിയാല തൊട്ട അതിനെന്തേലും കഴാൻ വേണ്ടീട്ട് തുപോലെ ഫോൺെ അപ്പൊ അത് കൊച്ചത് കണ്ടൊണ്ടിരുന്ന ഫുഡ് ഇങ്ങനെ കഴിച്ചൊണ്ടേരിക്കും കൊച്ചു നല്ല തടി വെച്ച് നല്ല തടി വെച്ചു കുട്ടി പക്ഷെ ഏതാണ അത് സംസാരിക്കില്ല സംസാരം കുറവാ അത് ശരിക്കും ആ അ അത് അമ്മ അച്ഛാന്ന് പോലും അത് വിളിക്കൂല്ല അതിന് പശെ എല്ലാ കാര്യങ്ങളും അറിയാം എല്ലാ കാര്യങ്ങളും അറിയാം അതിനെ ഇപ്പ സാധാരണ വർത്തനംഞ്ഞ എല്ലാ കുട്ടികളും ചെയുന്ന പോലെ എല്ലാ കാര്യങ്ങളും അതിന അറിയാം എല്ലാം മനസ്സിലാവുക ചെയ്യും പക്ഷെ പക്ഷെ വാക്ക് പുറത്തേക്ക് വരുന്നില്ല അപ്പൊ അവര് ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞു ഫോൺ കാണിച്ചു കൊടുക്കുന്നുണ്ടാ ഫോൺ ഇങ്ങനെ കാണിച്ച ച്ചട്ടിരുന്ന കുട്ടികള് സംസാരിക്കാൻ ശ്രമിക്കത്തില്ല നമ്മെ വീട്ടിലുള്ളവരെ എന്തെങ്കലുമൊക്കെ കാണിച്ചും പറഞ്ഞൊക്കെ സംസാരിക്കുള്ളൂ ഫോണ ഇങ്ങനെ കണ്ടോണ്ടിരന്ന് കഴിഞ്ഞാൽ പക്ഷെ അവർ അപ്പോഴത്തേക്കും കാണിക്കണ്ടന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും പിന്നെ പിന്നെ ഇതിന് ഫോൺ കൊടുക്കാതിരുന്ന അതിലും വല്യ പ്രശ്ന
ആ ഞാന അംഗലവാടിക്കല്ലേ അങ്കവാ അംഗണവാടിൽ കൊണ്ട വിട്ടു അംഗലവാടി കൊണ്ട വിട്ടപ്പോ എന്താണ് സംസാരം ഒക്കെയ
ആ
അപ്പോ എല്ലാ പക്ഷെ ആദ്യം ഏത് എന്ത് ആ വിളിയ്ക്കണെങ്കിലും ഫസ്റ്റ് ലെറ്റർ മാത്രം ഇപ്പോ ഇവിടെ മാമൻ്റെ മോൻ്റെ പേര് സ തയ്യാനാണെങ്കിൽ അവനെ സാ സ സാ മാത്രേള്ള അറിയുള്ളൂ
ആ പക്ഷെ അങ്ങനെ ആ വല്ൊരു ടെഷ ആായിരുന്നു ഞാനിവിടെ ഞാനും ഹസ്ബൻറും കുട്ടിയ മാത്രേല്ലേ ഉള്ളൂ വേറെ ആരും അങ്ങനെ സംസാരിക്കാനായിട്ട് ഒന്നും ഇല്ലല്ലോ അപ്പൊ എല്ലാരും ഇങ്ങനെയുന്നതക്കുമ്പോ എനിക്ക് ഭയങ്കര ടെൻഷ ആരുന്നു നമ്മ വീലുള്ളവർ പറയുന്നൊക്കെ കേട്ടല്ലേ കുട്ട കുട്ടികൾ പഠിക്ക ഇത് ഞങ്ങള് രണ്ടു പേരും എന്ത് പറയുന്ന കേക്കാനാ രാവിലെ. ഹസ്ബൻഡ് ജോലിക്ക് പോകും പിന്ന ഞാൻ മാത്രമല്ലേൂ ഞൻ ആരോടും വർത്താനം പറന്ന് കേൾക്കുന്നില്ല ഇെ ഇങ്ങന ഫോൺ വിളിക്കുമ്പോഴ- ള്ള കേൾക്കുന്നല്ലേയുള്ളൂ. എനിക്ക് വയങ്കര ടെൻഷൻ ആയിരുന്നു. അത് വർത്താനം പറയില്ലല്ലോ. ആരും കേക്കുന്നി ല്ലോ ന്ന്ള്ളത് പിന്നെ ഇങ്ങെനെ ഞങ്ങൾ തന്നെ ഓരോ കാര്യങ്ങള് ഇങ്ങനെ എവിടേലോ. പൂമ്പോ ഓരോന്ന് കാണിച്ചു കൊടുക്കും. പറയാൻ പറയും. അങ്ങനെ പറഞ്ഞ് പറഞ്ഞാണ് ഇപ്പോ ഇങ്ങനെ ഓരോ വാക്കുകളൊക്കെ ഇങ്ങനെ പറയാൻ തൊടങ്ങിയത്
അതേല്ലേ ആ
പ്രശ്നാണ്
ഞാനിക്കാനോട് പറയായിരുന്നേ ഹോസ്പിറ്റലേക്ക് കൊണ്ടു പോക ഇക്ക എനിക്ക് ടെൻഷൻ ആകുണു ആ കുട്ടി ഒന്ന് സംസാരിച്ചില്ലെങ്കിലോ? നേരെവണ്ണ ഫുഡ് ഇല്ല. നേരെവണ്ണ ആരോടും സംസാരിക്കില്ല. പക്ഷേ അവന്റേതായിട്ടുള്ള കളിക്കൊ ചിയ്യും ഇത് മറ്റുള്ളവര്നെ വാക് സംസാരിക്കാത്ത കുട്ടിയാവോ ഉം ദ്മ്മാ അമ്മ അങ്ങനൊക്കെ ക്കും പക്ഷേ വേറുള്ള കാര്യങ്ങളക്കാ. കാ ഒക്കെ വേറൊന്നും കാക്കനെ കാ ആടിനെ ആ അങ്ങനെയൊക്കെ പറയുള്ളേ
ഇത്ത വാക്ക് മാത്രല്ലേ
ആ ഞാന് പേടി ഇക്ക നീ ഒന്നും മിണ്ടാണ്ടിരിക്കി അവനൊക്കെ ശര്യാവും. വയസ് അത്രേല്ല ആയിട്ടുള്ളൂ അ ഞമ്മള് അവന്റെ താഴെയാണ് മറ്റേ മാമാന്റെ കുട്ട്യേ. നാല്പത് ദിവസത്തിന് ഇവൻ മോള്ലും അവൻ നാല്പതിന് താഴെ വീണു എന്നിട്ട് നോക്കുമ്പോ അവന് എന്തോ പറയെന് അറിയോ അഭിക്ക പറഞ്ഞു അവന്റെ അവിടെ സംസാരിക്ക. ക്കാന് ആൾക്കാര് കൂടുതലുള്ള കാരണം വേഗം സംസാരിചിരിക്കാം താണ് ഞങ്ങടെ മൂത്തമോന് മൂത്തേ ആ പിന്ന നമ്മള് കഥ പറഞ്ഞിട്ട്ള്ള് എന്റെ ഞാൻ നോൺ സ്റ്റോപ്പാണ് കാരണം അതുപോലെന്റെ മക്കൾപ്പ എന്റെ വലുത് അതുപോലെന്നെ നോൺ സ്റ്റോപ്പ്‌ ആണ് ഇങ്ങനെന്നെ
ഞങ്ങൾ ഇതാ ഞങ്ങള് സംസാരിക്കാൻ വേണ്ടി പിന്നെ എന്ത് ചെയ്തന്ന് അറിയാവോ മലയാള അക്ഷരങ്ങളും ഏ എ ബി സി ഡി യോക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. മലയാളാക്ഷരങ്ങൾ ഒരുവിധം പറയുമ്പം തന്നെ നാക്ക് നന്നായിട്ട് വഴങ്ങുവല്ലോ? സംസാരിക്കാനായിട്ട്
ആ
ഏ ഓരോന്ന് പറഞ്ഞ് പറയിപ്പിക്കും അതിനെക്കൊണ്ട്
ആ ഇനിയിപ്പത്തെ മോളെന്താ അവസ്ഥന്നറിയില്ല. അവള് ഇനി സംസാരം ശരിയാണെ ല്
പക്ഷേ ഒരുത്ള്ളോന്താന്നറിയാവോ ഞങ്ങള് ഇവ്ടെ ആരും ഇല്ലാത്ത കാരണേ പൊറത്തേക്കൊക്കെ എറങ്ങിക്കഴിഞ്ഞാ ആരെങ്കിലൊക്കെ വിളിച്ച് സംസാരിക്കൊക്കാണങ്കില് ഇവള് നോക്കൂല്ല. ഭയങ്കര മടിയാ. ആരേ അങ്ങനെ ഫേസ്യ്യൂല്ല. അത് ഇനി എങ്ങനെ മാറ്റിയെടുക്കുന്നാ
ആ ആ
ഉം അങ്ങനത്തെ പ്രശ്നമുണ്ട് ആര് വിളിച്ചാലും അനങ്ങാതിരിക്കും. എന്നെയല്ലാ എന്നുള്ള രീതിയിൽ അവള് അനങ്ങൂല്ല അവിടന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് ആൾ പോയ് ഗ്രാറ്റീവാ
അതേല്ലേ? ഉം
ഉം. ഇപ്പ അറിയത്തില്ല ഞാനിവിടെ ഉം
വീഡിയോ കോ ക്ക ചെയ്യുമ്പഴേ ഏ പണിയൊന്നുടുക്കുല
നോക്കിയിരിക്കോ?
നോക്കില്ല ഇപ്പ വിളിക്കയാണെങ്കിൽ കുഞ്ഞി നിന്റെ ഉപ്പയണ് എ എതാണ്തക്ക് പറഞ്ഞ ഏ അവളെ എന്നെയ ഇല്ലാ പറഞ്ഞ
ക്ക ആ പക്ഷെ ഇവിടെ ഇവിടാണെങ്കി ഫോൺ കണ്ട കഴിഞ്ഞാ എടുക്കാനുള്ളരു ടെൻഡൻസി ഉണ്ട്
ആ ഏ പക്ഷേ കൊറ ഇല്ല ഇപ്പ ഉറക്കം കഴിഞ്ഞ എണീറ്റു ഈവിട്ടിന്റെ പണി എന്താറിയോ ജനലുണ്ട് ജനലിൽ കൂടെ ഇങ്ങനെ അങ്ങേട ഇങ്ങോട കൂടെ പിടി വച്ചിട്ട് നടക്ക
നടക്കും ആ പത്ത് മാസം പിടിച്ചു പിടിച്ച നടക്കുന്ന പറായ അല്ലേ
ആ
കൈക്ക്പിടിച്ച് ഉ എന്റെ കൊച്ചു കറക്റ്റ് ഒരു വായസ് ഒരു വയസ്സായപ്പോ നടക്കും പല്ലും നടപ്പും ഒരുപോല വന്നത് ചിലർ പറയും പല്ല് വന്നാൽ നടക്കാൻ താമസിക്കും നേ രത്തെനടന്നാ പല്ല വരൂല്ല ഇത തൊന്നും ഉണ്ടായില്ല രണ്ട ഒന്നിച്ചു ഉം